ഹലോ ക്കാ എന്താണ് വിശേഷൊക്കെ?
നല്ല വിശേഷം കരക്കിപ്പെട്ടൂലേ
എങ്ങനെ ആഹ് തെരക്കേര്ന്നു തെരക്കിപ്പൊ കയിഞ്ഞി നി കൊർച്ചഴ്ഞ്ഞാ വീണ്ടും തെരക്കാവും.
ഉം ഇനി കൊർച്ചഴിഞ്ഞ ഭക്ഷണം കഴിക്കാനായല്ലോല്ലെ
ആഹ് ആഹ് ഭക്ഷണം കഴിക്കാനായി.
ഉം നേർത്തെ കടക്കോ?
ഇല്ല്യല്ല പത്തര ഇപ്പം പിന്നെ
ഉം ആഹ് വൈകുലേ
ആഹ് ഇപ്പൊ നല്ല മയിം വെര്ണ്ട്പ്പോ.
ഉം
ഉം മഴയോട് മഴേണിപ്പോ.
ഉം
എന്താര് വിശേഷൊക്കെ മക്കളൊക്കെ എന്താക്ക്ണ്? ഏഹ്
കളിക്ക്യാലേ
ഉം
ഉം നല്ല കളിയിലേക്ക്യുല്ലേ?
ഉം നല്ല കളിയിലാ.
ഉം ഉം കച്ചറൂടോ?
ഉം കച്ചറേ ഒള്ളൂ.
അതേ ഒള്ളൂല്ലേ കച്ചറ തീർക്കാനേ നേരൊള്ളൂല്ലേ.
ഉം കച്ചറ തീർക്കാനേ ഉള്ളു നേരം. സ്ക്കൂളൂല്ലെങ്കി പറിം മാണ്ടാ.
ഉം ഉം ഭക്ഷണം കൊടുക്കാനായോ കുട്ട്യെക്ക്?
ഇല്ല ഒരെട്ടര ഒമ്പ മണി.
ആഹ അയിന് ഉള്ളിലാ കൊടുക്ക അല്ലേ
അഹ
ഉം
അത് കൊടുത്ത കിട്ടുമ്പോത്തേന് നമ്മക്ക് പ്രാന്ത് ഉടിച്ചും
ആ
വായില് വെച്ചിരിന്നിട്ടും
ആഹ എല്ലോടത്തെസ്ഥിതി അയന്നെണ്ല്ലെ
ആഏ
എല്ലാ വീട്ടിലും ഇ ത് സ്ഥിതി അത ന്നെണ് റിയ
ഉം അവിടെ കുട്ടികള് ഒറ്റക്ക് വാരി തിന്നോ
ഓലിവാരിതിന്നോളൂ
ഉം
ചിലോടത്തൊക്കെ ഇ പ്പകാണാ കുട്ടിയാ ള് തിന്നു ലു അയ്നിവേണ്ടി ബിരിയാണിയോ മന്തിയോ അങ്ങനൊക്കെയാണങ്കിൽ അവര്കഴിച്ചോളൂ
ആഹ അതാണങ്കി ഓര് വയ്ക്കും
അതൊക്കെ ഓര്ക്ക് നല്ല ഇഷ്ടവു ആണ്
ഉം
ഉം അതൊക്കെ ഇണ്ടാക്കലണ്ടോ ആഹ ഓ ഒരുവിധൊക്കെ ഉണ്ടാക്കു
ഉ മന്തിയുടെ റെസിപ്പിന്ന് പറഞ്ഞ ന്നാനിം ഇനി മന്തി ഒന്ന് വെച്ചോക്കാം
ഇപ്പൊ ഞാൻ കുറച്ച ആയി ഉണ്ടാക്കിയിട്ട്
ഉം എന്നാലും ങ്ങള്ഇതുവരെ നോക്കിട്ടില്ല
ഇപ്പൊ ഞാൻ കുറച്ച് ആയി ഉണ്ടാക്കിട്ട് ഇപ്പൊ എന്താച്ചാ തോന്നിയ എന്താ ചെയ്യാന്ന്റിയാം നമ്മള് വാങ്ങു
ആഹ അതാണല്ലേ എളുപ്പം
അതാണ് ഇപ്പ എളുപ്പം ഉണ്ടാക്കങ്ങട്ട് എളുപ്പം അതാണല്ലോ അപ്പൊ അങ്ങനെ ചെയ്യലാണ് തോണി ബിരിയാണിക്കെ പിന്നെ വീട്ടില ഉണ്ടാക്കുന്നേച്ചോറി ബിരിയാണി ഒക്കെ പിന്നെ ബീഫ് കും ബീഫ് അങ്ങ നെ അങ്ങനെ ബീഫിനോടുള്ള പല ഐറ്റംസ്
ആഹ
പെരുന്നാളൊക്കെ ആയപ്പോൊ ആ അതെ
അതൊക്കെ ആക്കൂ
ഉം
കട ഉണ്ടാക്കല്ലേ ഇരിച്ചോറൊെ ബിരിയാണിൊക്കല്ലേ
ആഹ ബിരിയാണി ഒക്കെ വക്കും
ആഹ കുട്ടികൾക്ക് ഇഷ്ട അതൊക്കെ തന്നെയാണല്ലോ സാധാരണ ചോറിനേെ കാട്ടിലും ഞമ്മളെ ഭാഗത്തി്ന് ഇങ്ങനെ നമ്മള് പിന്നെ ഉള്ളിയൊക്കെ ഒ അരിഞ്ഞിട്ട് ഉള്ളിും തക്കാളിയ ഒക്കെ കൂടി വാട്ടിയിട്ട് പിന്നെ ബിരിയാണി മസാലിം
ആഹ
കുരുമുളക് പൊടിയും അതൊക്കെ കൂടെ ഇട്ടിട്ട് ചിക്കൻ പൊരിച്ച് ഇട്ടണ വരും ഉണ്ട് അല്ലാതെ ഇടണ വരു പോലും ഉണ്ട്
ആഹ
പ്രത്യേക ടേസ്റ്റ ആ ഇത് കായ അവിടെ ഉണ്ടാക്കി വെക്കുക പിന്നെ ചോറ് നമ്മള് നെയ്ച്ചോറ് വെക്കണമാതിരി വെച്ചിട്ട് പകുതി വേവില എടുത്തിട്ട് ഈ നമ്മൾ ഉണ്ടാക്കിയിട്ട് കായത്തിന്റെ മുകളിലേ ഇട്ടിട്ട് ദമ്മ് ഇടുക അങ്ങനെ ചെയ്യലാണ് ഒര അര മുക്കാ മണിക്കൂർ ദമ്മ് ഇട്ടാ മതി അടുപ്പത്ത്
ആഹ്
ഞൻ തോനിം പൊരിക്കചാ ഹാഫ് വേവില് പൊരിച്ചെടുത്തിട്ട്
ആഹ് ആഹ് ഉം
മിക്സ് ചെയ്യ അതായ ചോറില് നമ്മള് കുറച്ച് ചെറുനാരങ്ങ നീര് ഉറ്റിച്ചാ പിന്നെ ഒട്ടൂല ചോറ് വെക്കുമ്പോ അങ്ങനെ നമ്മള് വെക്കല് അവടിം അങ്ങനെല്ലേ വെക്കല് ഓരോ സ്ഥലത്ത് ഓരോരോ കോലത്തിലാ
ആഹ് ചെലൊരു ആ ചോ എല്ലതും പാടെ വറ്റിച്ചെടുക്കോലോ
വറ്റിച്ചേടക്കണോലുണ്ട് പിന്നെ വെചൂറ്റുണോരും ഉണ്ട്‌ ചോറ് വെച്ചിട്ട് ചോ ആഹ്
അതൂണ്ട് പല മോഡലണ്ട് ഇപ്പോ നമ്മള അവിടെക്കൊന്നു ഒന്ന് അങ്ങനെ മുട്ട പുഴുഞ്ഞിയതൊന്നും വെക്കൂ ല അയ്ലേക്ക് ചിലര് മുട്ട പുഴുങ്ങി വെക്കുവല്ലോ നമ്മളക്കൂല ആഹ് നമ്മള് വെക്കൂല ചേലെ ഭാഗത്തെ ഓരോരു ഭാഗത്തേക്കും ഓരോരു വെപ്പാണ് ചെലൊരു മീൻ കറിയൊക്കെ ഇതൊക്കെ വെക്കുമ്പോ കടുകും ഒക്കെ ഇടും പക്ഷേ ഞമ്മളാന്നും ഇടൂലല്ലോ
ഇടൂല ഞാന് ചെലപ്പോ ഇടും ചെലപ്പ ഇടൂല ഉലുവ പൊട്ടിച്ചിടും
ആഹ് മലമുള മറ്റേ മീൻകറിയ ഒന്നും കടുകിടൂല പക്ഷെ ഉപ്പേരി ഒക്കെ വെക്കുമ്പോ ഇടും പിന്നെ പച്ചക്കറി കറി വെക്കുമ്പൊ ഇടും
ആഹ് സാമ്പാർ
ആഹ് അതൊക്കെ വെക്ക്മ്പൊ ഇടാ ന്ന ല്ലാതെ ഈ പിന്ന ഈ മീൻ കറിയിൽ ഇടൂല ചിക്കനിൽ ഇടൂല അങ്ങനെൊന്നും
ആഹ് ചിക്കനിലൊന്നും ഇടൂല ചിക്കനില് ഉലുവ ഇടും
ആഹ് ഉലുവടും
ഉ വെണ്ടക്ക കറിലോ?
അയിൽ കടുക് ഇടും
ആഹ്
ഓഹ് നമ്മള് മുളക് വെക്കല്ലേ ചെയ്യാ മുളക് ഇട്ടുങ്ങാണ്ട് വെള്ളം വറ്റിച്ചിട്ട് മുളക് കറി പോല വെക്കാ വെണ്ടക്ക
ആഹ്
അങ്ങനെ വെക്കാ പുളിയൊക്കെ പീഞ്ഞു പാർന്നിട്ട്
ആഹ്
അങ്ങനെ വെക്കാലോ
പച്ചക്കറി ല്ലേ
ഓഹ്
ഉം
അതിന് വെണ്ടൊക്കെ ചെറുതാക്കി അരിഞാ മതി എന്നിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് അതിലിട്ട് ഒന്ന് വാട്ടിയിട്ട് പിന്നെ അതൊന്ന് വാടിയിട്ട് തക്കാളിയൊക്കെ ഇട്ട് വേവിക്ക മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ എന്താക്കാ പുളിനല്ലോ പിഞ്ഞ വരാ എന്നി് വറ്റിച്ച ഒന്ന് ഒന്നോടെ കുറുക്കി എടുക്കാ വേവിച്ചിട്ട്
അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവ
സംഭവം നല്ല രസ ണ്ടാവും
ആഹ്
പൂളിയൊക്കെ പീ ഞാർന്ന് കൊടേ ചോറിന്ന് സൈഡാക്കി
ആഹ് ആഹ് മസാലപ്പൊടേള് എന്താട
മൊളക് പൊടി മ് മഞ്ഞപ്പൊടി ആ പിന്നെ മല്ലി കൊറച്ച് ഇടും ഈ മ മൊളകിനൊരു കുത്തൽ വരാതക്കാ വാണ്ടീറ്റ് ആ മല്ലി കൊറച്ച് ഇടും ഇത്രയൊള്ളൂ അല്ലാതെ തോന മല്ലിടൂലയ്ല്
ആഹ്
ഉം
തേങ്ങരക്ക്ണീലാണ് തോന്നടാലെ
ആഹ് തേങ്ങ അരക്ക്നേല്ടോ അതെങ്ങനിം വെക്കാലോ വെണ്ടക്ക കറി അയ്റ്റ് വെക്ക വെണ്ടക്ക മുളക് ഇടാ പിന്നെ സാമ്പാറ്ൽ കൊറേവെണ്ട ക്കണ്ടാവൊല്ലോ
ആഹ്
സാമ്പാർല്ട്മ്പോ ഒന്ന്‌ വാട്ടീട്ടാണ് ടല്ല്ലേ
ആഹ് ബാട്ടീട്ട അല്ലെങ്കി ഒര് വഴ് വഴുപ്പല്ലേക്കാരം
ആഹ് വാട്ടിട്ണ കാണ എല്ലാരും
ഉം ങ്ങളെങ്ങനെ ഇട ഞാന് ചെലപ്പോ അങ്ങൻ തന്നെ ഇടുട്ടോ ചലപ്പോള്ളൂ വാട്ട
വാട്ടിട്ട് ട്മ്പാണ് രസോ
ആഹ് വാട്ടി ഇട്ടിട്ടില്ലെങ്കിൽ കറിക്കൊരു ഇത്ണ്ടാവും കുറുക്കണ്ടാവും അയ്ന്റെ ഒര്
ആഹ് ആഹ്
വെര്ന്നം കേങ്ങും പിന്നെ സാമ്പാർ കുക്കണ്ടോ
ഇല്ല സാമ്പാർ വെക്കാണെങ്കി തേങ്ങടൂല
തേങ്ങടാതെ സാമ്പാർ പൊടി മാത്ര ട്ട്ട്ടില്ലേ
സാമ്പാർ പൊടി മാത്രം ഇട്ട് കഷ്ണങ്ങൾ വേവിച്ചിട്ട് പുളി പാർന്ന്ട്ട് കായും ഇടും
ആഹ് ആഹ് കായട്ട്ട്ട് ആ അതെ പറ്റൽ മൊളക് കൊണ്ടന്നിട്ട് കടുകും പറ്റൽ മൊളകാ
ആഹ് വറ്റൽ മൊൾകും കട്കും പിന്നെ കറിവേപ്പിലിം ഇട്ടിട്ട്
ആഹ് ആഹ് ശരിക്ക്‌ തേങ്ങ വർത്തരച്ച് പാരണ്ടേ
ആഹ് ചെലേര് അങ്ങനെ ചിയ്യും ച്ച് തേങ്ങരച്ച സാമ്പാറാ വല്ല്യ താല്പര്യല്ല
ആഹ് മറ്റേ
ഉം ഇട്ളിക്കും അങ്ങനൊക്കെ ദോശക്കൊക്കെ
ആഹ് ഇട്ളി ദോശ അത് അതിനൊക്കെണാ സാമ്പാർല്ലേ
ഉം ഉം ഞ്ഞ്പ്പ നാളെല്ലാര്ക്കും ലീവാണല്ലോ ല്ലേ
ആഹ്‌ നാള ലീവാ നാളീം കൂടി ലീവ് മറ്റന്നാ സ്കൂൾണ്ട്
ഉം മറ്റന്നൊരു തെരക്കാകാരം
ആഹ് അതെ
ഫുഡ് എപ്പള കഴിക്കാ കഴിക്കാനായോ
ആഹ് ഒമ്പണിയൊക്കെ ആവുമ്പോ
ഉം
കഴിക്ക
രാവിലക്കുള്ളതൊക്കെ സെറ്റ് ആക്കിട്ട കിടക്ക അഹ് രാവിലെ നീച്ചിട്ടന്നെ ഉം
വെള്ളപ്പാണെങ്കില് സെറ്റാക്കിക്കു
ഉം ഉം
ചപ്പാത്തി പത്തിരി അങ്ങനത്തൊക്കെ ആണെങ്കിൽ രാവിലെ എണീച്ചറ്റ്
അത് രാവിലെ ആക്കിയാൽ മതിയല്ലോ വെള്ളപ്പാണേൽ നമ്മള് തലേന്ന് അരച്ചു വെക്കണല്ലോ
ആഹ്
ആഹ് എല്ലാം നമ്മള് തലേന്ന് വൈകുന്നേരം അരച്ച് വെച്ചാല് രാവിലെ വേഗാട ചുട്ടാതി മീൻ കറി രാവിലെ മീൻ കൊട ഏഹ്
അരി അരച്ച് വെച്ച് കണെ നീച്ചാനൊ ഒരു സുഖം ഉണ്ടാവും അല്ലാന്നണ്ട് എന്താ ഇണ്ട എന്താ ഉണ്ടാക്കാ ചോദിച്ചു
അതെ ഇതാവുമ്പോ അരച്ച് വെച്ചാ സുഖാ പിന്നെ എന്ത കറി നോക്കിയാൽ മതിയല്ലോ
ആഹ്
ഉം പിന്നെ കറി കൊണ്ടുവന്നിട്ട് പിന്നെ കറി ഇങ്ങോട്ട് വെച്ചുടാ മതി
ആഹ്
യിന് കൂട്ടലും ആയി
ഉം ഹസ്ബൻഡ് നേരത്തെ പോവോ
ഏഹ്
ഹസ്ബൻഡ് നേരത്തെ പോവോ പണിക്ക്
ആഹ് പോവും എന്നാ ശരി എന്നാൽ കേട്ടോ ശരി
ആഹ് ആഹ്